ഹലോ
ഉം എന്ത് വിശേഷം?
നല്ല വിശേഷം
എന്താ ഫുഡ്‌ കഴിക്കലൊക്കെ കഴിഞ്ഞോ?
ഓ ഫുഡക്കെ കഴിച്ചു എല്ലാരും കഴിഞ്ഞു
മ്മ് -മ്മ് -മ്മ് ശരി പിന്നെന്താ നീ പറഞ്ഞ ഡ്രസ്സ്‌ ഡിസൈൻ ചെയ്യാൻ കൊടുത്തോ അതോ മാരേജിന്റെ അയിനെക്കെ ഡ്രസ്സ്‌ ത് അടിപ്പിക്കണന്നൊക്കെ പറഞ്ഞിരു ന്നല്ലോ. അത് കൊടുത്തോ. എങ്ങനെയാ അടുപ്പിക്കുന്നെ?
പ്പിക്കുന്നേ ഒരു ഗൗൺ ആണ് വിചാരിക്കുന്നത് ബാ ഏ ബാക്കിലിങ്ങനെ ഒരു കൊറച്ച് ലോങ്ങ്‌ ആയി ട്ടുള്ള രീതിയിലുള്ള
എ ബാക്കിലോട്ട് ലോങ്ങ്‌ ആയി
ആഹ് -ആഹ്
ആഹ് പിന്നെ
അങ്ങനെ എന്നിട്ട് മുന്നില് ഫുള്ള് തട്ട് തട്ട് തട്ട്
അ ആ അങ്ങനെയാണല്ലേ പക്ഷെ അ കൊഴപ്പം ഇല്ലടേ ച്ചുണ്ടാവും. ബ്രൈഡിനല്ലല്ലോ നിനക്കിടാനല്ലേ
ഞാനും അങ്ങനെ ഒരു ബ്രൈഡിൻറെകൂടൊത്തുപോകുന്ന തരത്തിലാണ് ഞാനും ചെയ്തിരിക്കുന്നേ. ഉം
അത് അതിന് നീ എന്താ ഷീലൊക്കെ എടുത്തിട്ട് വർക്ക് ഒക്കെ ചെയ്പ്പിക്കയാണോ?
അതെ വർക്കൊക്കെ ചെയ്പ്പിക്കയാണ്. റെ ഡ് കളറ് അങ്ങനെ.
ക്കാണോ ചെയ്യിപ്പിച്ചു ശ്ശേ? ഉം ഉം ഉം ശരി. അപ്പൊ എന് ടാ എല്ലാരും നിങ്ങള് ഫ്രൺസ്സൊക്കെ ഒരുപോലെയാണോ അതോ നീ മാത്രമായിട്ടാണോ അങ്ങനെ
അല്ല ഞങ്ങള് ഒ കൊറച്ചാ ച്ചു കുട്ടികൾ ഉണ്ട്. ഫ്രൺസ്സെല്ലാരുംകൂടെ ഒരുമിച്ച് ഒരേപോലെ നിന്നാ ചെയ്യുന്നേ
അ ആ ബ്രൈഡിനപ്പോ എന്താ ഡ്രസ്സ്?
ഏ ബ്രൈഡ് ബ്രൈഡ് ഗൗണ്. ഒരു ഉടു അതെ അഅ നമ്മളാടീം കുറച്ച് ഹെവീ വർക്കായിട്ടാണ് ബ്രൈഡിന്റെ വരുന്നേ. ഉം ഉം ബ്രൈഡ് പിന്നെ ബ്രൈഡാന്ന് തോന്നിപ്പിക്കണല്ലോ.
ആ അതുവേണം കാരണം നിങ്ങൾ പിന്നത്തെ അത്യാവശ്യം നല്ല ഹെവീ ഡ്രെസ്സ് ഇടുമ്പൊ ആ പുതുപെണ്ണും കൂടെ അത്യാവശ്യം നല്ലതന്നെ ഇടണ്ടേ
അതെ
ഇപ്പോം മാരേജിനെ കുറിച്ചിപ്പോ നിന്റെ ഫ്രണ്ടിന്റെ മാരേജാണെന്നു പറഞ്ഞല്ലോ അപ്പം നിന്റെ ഒരു കൺസപ് റ്റെന്താണ് മാരേജിനെ കുറിച്ച് ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന മാരേജിനെ കുറിച് ച്ചിട്ടുള്ള
ഏതു കാലഘട്ടത്തിലും മാരേജെന്ന് പറഞ്ഞാല് ഇപ്പം ന്നൊക്കെ പറഞ്ഞാ കല്യാണം കുറച്ച് ദിവസങ്ങൾ നീണ്ടുനിക്കുന്നുണ്ട്.
ആ അതെ കുറച്ചല്ല കുറച്ചധികം ദിവസങ്ങൾ നീണ്
ആ അതന്നെ. ഹൽദി, മെഹന്തി അങ്ങനെ കൊറെ ദിവ ദിവസങ്ങള് ഇതുപറഞ്ഞാല് സാമ്പത്തികായിട്ട് കഴിയത്തോർക്ക് പോലും ഇതൊരു നിർബന്ധമായിട്ട് വരാണ് സമൂഹത്തിലിത് ആളുകള് ങ്ങനെ തുടർന്ന് പോകുന്നതുകൊണ്ടെ ആ നിർബന്ധിതമായിട്ടുണ്ട്.
അതിപ്പോ ഞാൻ പറയാം നമ്മളിപ്പോ നിക്കാഹ് ചെയ്യുമ്പോ ഐഫോൺ നിർബന്ധമായിന്ന് പറയുന്നത് പോലെ ഇപ്പൊ ഈ കല്യാണത്തിൻറെ ഒരു ഒരാഴ്ച മുന്നെ ഒ രോ പരിപാടികളായാ ട്ട് നിർബന്ധമാണ് അതിന് എത്ര പൈസ ചിലവായാ ഇതേമാറി അതിയത് നിർബന്ധമാണ് പകുതി പൈസ ഈ പാവപ്പെട്ട ആഹ് പാരൻസ് ബുദ്ധിമുട്ടി ആരുടെയെങ്കിലുക്കെ കയ്യിൽ നിന്ന് പൈസയൊക്കെ കടം വാങ്ങിയിട്ടാണ് ഇതൊക്കെ നടത്തുന്നത് അപോ അത് അതൊക്കൊരു ധൂർ ത്തടിയാണ് അതെ ദൂർത്താണത് കെ കാരണം പിന്നെ നമുക്ക് ആഡംബരാണ് ധൂർത് താണ് പിഷേ നമുക്ക് ഫോട്ടോസൊക്കെടുത്തു വച്ച പിന്നീടും കാണാം. ഷേ നമ്മുടെ കയ്യിൽ അതിനനുസരിച്ചുള്ള വരുമാനം നമ്മുടെ ധൈര്യണ്ട് അല്ലെങ്കി അത്രേം പൈസ നമ്മുടെ കയ്യിലിണ്ടെങ്കി മാത്രം അത് നടത്ത അല്ലാതെ ഇത് പാര ആ മാതാപിതാക്കളെ ഷ് കടക്കെണിയിൽ പെടുത്തിയിട്ട് ഇങ്ങൻത്തെ പരിപാടികളൊക്കെ നടത്തുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല
അതെയതെ ഞാനും യോജിക്കുന്നില്ല
പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്ന്റെ ഇതിലൊക്കെ അങ്ങൻതെ പരുപാടി കളൊക്കെണ്ടോ
ആഹ് അങ്ങനെ ആവുമ്പൊ പ്രശ്നല്ല കാരണം അവരടെ കയ്യിലു ആഹ് ആവശ്യത്തിനും അതികം ആവശ്യത്തിന് പൈസ ഇണ്ടല്ലോ പക്ഷേ പൈസ ഇല്ലാതെ പാവപ്പെട്ട കൂലിപ്പണിക്ക് പോവുന്ന മാതാപിതാ ഇതിലും ബുദ്ധിമുട്ടുന്നത്. അത് പോലത്തന്നെയാണ് എന്താ ഈ പുരുഷൻമാര് വസ്ഥേയും കാരണം അവര്ടെ ഒരയ്ഫോൺന്ന് പറഞ്ഞാല് ഒരു ലക് ലക്ഷം ചുരുങ്ങിയത് വേണം ആ ഫോണില്ലാത്തവർക് പെണ്ണില്ല അവരവസ്ഥക്ക് എല്ലാവരോടും അതിന് സാധിക്കണംന്ന ല്ലലോ നാ നാടി സാധാ പണി എടുത്ത് ജോലി എടുത്ത് ജീവിക്കുന്നവരാണതികം